ആഹ്
ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കഴിച്ചോ
ഓഹ് കഴിച്ചല്ലോ എന്തോ ചെയ്തോണ്ട് ഇരുന്ന്
ഹലോ
ഹലോ ആ പറഞ്ഞോ
എന്തൊ കഴിച്ച്
തുവ ഴിക്ക് രാവിലെ ഒന്നും കഴിച്ചില്ല ഇങ്ങെ ഇരിക്കുന്നു.
ഉം
ഉം ഞാന് ഇവിടെ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയില് ഇങ്ങനെ റീല് കണ്ടൊണ്ടിരുന്നെത് അപ്പഴ്ത്തേക്കും ഒരു വണ്ടീടെത് കണ്ടു. അങ്ങനെ വണ്ടീടെ കാര്യം നോക്കിക്കൊണ്ടിരുന്ന് ഒരു പേജിൽ കേറിയപ്പോ സെക്കനാന്റ് ബൈക്ക് കൊടുക്കുന്നു ആ ബൈക്കിന്റെ കാര്യങ്ങള് ങ്ങനെ നോക്കിക്കൊണ്ടിരുന്നെ. മ്മളെ ട്രയൻഫിന്റെ ഡയട്രോമേടെ സിക്സ് ഫൈറ്റ പറഞ്ഞ ഒരെണ്ണം മോഡലുണ്ട്. ആ വണ്ടീടെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നതാ ഉം ഉം. അപ്പൊ അവരെ വിളിച്ച് കോടാക്ട് ചെയ്തോണ്ട അപ്പഴ് തേക്കും കൊർച്ച് ഡൗൺ പേയ്മെന്റിന്റെ കാര്യങ്ങളും കാരണം സംസാരിച്ച് ഒര് വണ്ടിട്ക്കണം അതിന് വേണ്ടി ഇങ്ങനെ ചർച്ച ചെയ്തൊണ്ടിരുന്ന്
അവടെ ചൂടൊക്കെ ഉണ്ടോ
ഏഹ് ഇല്ല ഒട്ടും ചൂടില്ല. ഇവടെ ഞാനിപ്പ അന്റാർട്ടിക്കയിലാണല്ലോ പിന്ന ഇവടെ ചൂടില്ലേ ഇവടെ നല്ല ചൂടുണ്ട്. ഹലോ
ഉം
ഉം
സുഖം നല്ലോണ്ണം പോ
വീട്ടിലെല്ലാർക്കും സുഖാണോ
ആഹ് സുഖാ
ഉം എല്ലാരേം തെരക്കീന്ന് പറഞ്ഞരെ കൊറെ നാളായില്ലേ വിളിച്ചിട്ട്
ഉം
ഉം. എടക്ക് വെച്ച് നിങ്ങളെ അച്ഛനെക്കണ്ടായിരുന്നു